ആ എന്താക്ക ആഹാരൊല്ലാം കഴിച്ചോ
ഓ നേരത്തെ കഴിച്ചന്ന് നോമ്പുണ്ടായിരുന്നു അപ്പൊ ഫുഡൊക്കെ വേ ഫുഡൊക്കെ വേ വേ കഴിച്ചു
എന്ത് സു ത്തു നോമ്പാണോ അതെ ആ ആ അങ്ങനെ നേരത്തെ കഴി
ഇനി പത്ത് നോമ്പൊ കടിപ്പിച്ച്
ആ
ആഹ് അങ്ങനെ അടിയിപ്പിച്ച് നോക്കൊല്ലോ അങ്ങനെ നോറ്റിരുന്നു ഫുഡൊക്കെ നേരത്തെ കഴിച്ചു ഇന്നിപ്പെ പെരുന്നാളൊക്കെ ആയല്ലോ ഒരുക്കം തുടങ്ങിയോ എന്തായി ഓ അല്ലാരും ഒപ്പം കഴിച്ചു എന്ന പിന്നെ അടുക്കള വൃത്തിയാ പോരാലോ
ആഹ പെരുന്നാളും ഇപ്പം ഡ്രസ്സ് എല്ലാം മക്കക്കെ ഡ്രസ് എല്ലാം ഇടാത്തത് ഒരെണ്ണം കഴിഞ്ഞതിന് മേടിച്ചതിരിക്കുന്നു അപ്പ സ്കൂള് തുറക്കുമ്പോ മേടിക്ക വാങ്ങാന്ന് വെ വിചാരിച്ച് ഉം അല്ലെങ്കിൽ പെരുന്നാളിന് ഇനി പുതിയത് വാങ്ങി ച്ചവർക്ക് സ്കൂള് തുറക്കുമ്പോഴ് പുതിയത് വേണം എന്നുള്ള നിർബന്ധ ആയിരിക്കും
ഏ സ്കൂള് തുറക്കുമ്പോഴും പുതിയത് വേണോ ഉ
ഇല്ല ഇപ്പോഴ് ഇടാത്ത ഒരെണ്ണം ഉണ്ട് അപ്പൊ അത് പെരുന്നാലിനിട്ടിട്ട് സ്കൂൾ തുറക്കുമ്പോ ഒന്ന് വാങ്ങാം രണ്ടും കൂടെ വാങ്ങ ഇപ്പൊ ഒരുപാട് സ്കൂൾ തുറ ഇപ്പം പെരുന്നാളെല്ലാം ആയിട്ട് ഒരുപാട് ചെ ചിലവായി പൈസയായി ആ ഇപ്പോഴ് പിന്നെ സാധ നങ്ങളെ വില എല്ലാ അങ്ങനെയല്ലേ
ആ ആഹ് നല്ല വെലയണ്ട് ഇപ്പൊ എല്ലാം സീസൺ ആയോണ്ടെ
ആഹ് ഞങ്ങള് നാളെ വാങ്ങാൻ പോവാൻ ഇരി കുന്ന് പെരുന്നാളിനെ ഇപ്പഴല്ലേ വാങ്ങാൻ പോയവര് ആ വാങ്ങാൻ പോയ എല്ലാം പറയുന്നത് നല്ല വെലയാന്ന
ഓഹ്
ഉം എന്ന് വെച്ചാ എല്ലാത്തിന് ഇങ്ങനെ കുറെ വെല പാലിന്റെ വെല കൂടി പിന്നെ തേങ്ങക്കും വെളിച്ചെണ്ണയും കുറച്ചൊന്ന് കുറഞ്ഞെന്ന്
ഓ ഏഹ് വെളിച്ചെണ്ണ കൊറഞ്ഞോ
കുറഞ്ഞെന്നാലും ഒരുപാടൊന്നും കുറഞ്ഞില്ലേ
ആ ഒന്നോ രണ്ടോ മൂന്ന് രൂപയ്ക്കെ
ആ അത്രേക്കെ കുറയൊള്ളു വാങ്ങാൻ ചെല്ലുമ്പോഴല്ലെ നമ്മള് അറിയുള്ളു ആ പിന്നെ എല്ലാം വിലക്കയറ്റം തന്നെ ഇങ്ങനെ മൊത്തത്തി എന്തോ എന്താ ഈ യുദ്ധം തുടങ്ങിയെന്ന് ശേഷമാണ് ഇങ്ങനെ വെല കയറ്റം
ഉം ഉ ഉം
ണ്ട് ഒരു വില കയറ്റം ഇല്ലെർന്ന ആ യുദ്ധം ഇപ്പോഴും തീർന്നില്ല നമ്മള ഇപ്പ വാ ആ യുദ്ധം നടക്കേണ് അവിടെ ഗൾഫ് ഫിലുള്ളവരെല്ലാം പറയുന്നുണ്ട് എടക്കെല്ലാം മിസൈലും മിസൈൽ അല്ലാ ഈ ഡ്രോൺ ഉണ്ട് ല്ല ഡ്രോൺ പോലത്തെ ഒക്കെ ചെന്ന് പതിക്കുന്നുണ്ട് പിന്നെ ഇപ്പ ആരും വാർ ത്ത് കൊട്ക്കെല്ലെന്നെ ഒള്ളെന്ന് അന്ന് ഇല്ല ആഹ് വാർത്തയിലൊക്കെ ഭയങ്കര ഇത് അല്ലെയ്ര്ന്ന് ആഹ് ഇപ്പ പിന്നെ അവരിൽ എലക്ഷ ഇപ്പ പിന്നെ അതിന്റെ പുറകെ പോയി പിന്നെ അതിനെ കുറിച്ച് അനക്കവില്ല പ്പൊ പിന്നെ പുതിയ സർക്കാരിന്റെ പറ ക്കെണം മീഡിയായിൽ
ആഹ് ഒക്കെ വിഷയന്നെ മാറിപ്പോയി ആകെ പിന്നെ ഇത് ഇപ്പ ഗ്യാസൊന്നും കിട്ടാത്ത അവസ്ഥയിലല്ലോ
ആ അതെന്നെ അന്ന് അവരാണ് കേട്ടോ അവിടെ അന്ന് അത്ര പ്പ വല്യ ഇതില്ല പക്ഷെ ഇത്രയും പെരുപ്പിച്ച് പറഞ്ഞ വാർ ത്തക്കാരാണ് കാരണം ഹസ്ബൻഡ് സഹോരങ്ങളെല്ലാം ഗൾഫിലാണ് അവിരെട്ത്ത് ചോയ്ച്ചപ്പോരെ വാർ ത്താക്കാരെട്ത്ത് ആദ്യം ഒന്നു മിണ്ടാതിരിക്കാൻ പറയണോന്ന്
ഓല് അവര് ല്ലൊക്കെ ണ്ടാക്കി
അതെന്നെ ചെറിയ രീതിക്കെല്ലാം ഒണ്ടാര്ന്നു പക്ഷെ പറയണ മിസൈൽ വീണെന്ന് ദേ ദേ ല്ല് പിന്നെ അവിടെ ഭയങ്ക ഇത് മറ്റേത് ഇത് പക്ഷെ അവിടെ നല്ല വില കയറ്റമാണ് കേട്ടോ ഇപ്പൊ നല്ല സാ സാധനങ്ങൾക്കെല്ലാം നല്ല വില വിലയാണെന്ന് ഹസ്ബൻഡ് എല്ലാം സൂപ്പർ മാർക്കറ്റിലാ നി ക്കുന്നത് പക്ഷേ അവിടെ ഒന്നും സാധനം ഇങ്ങനെ കയറ്റുമതി ഇല്ലന്ന് പുതിയ സാധനം ചെന്നാലേ അവർക്ക് വിക്കാൻ പറ്റത്തുള്ളൂ ആ അങ്ങനെ സാധനം കൊ വായിക്കൊണ്ട് വില കൂട്ടിയാണ് കൊടുക്കണേന്ന്
ഹസ്ബൻഡ് ഗൾഫിലാണോ
ആ ഗെൾഫ്
ആഹ് ആഹ് ആഹ് അങ്ങനെ അറ്റ് അതന്നെ അവിടെ ബന്ധുക്കളുള്ളോല് അമ്മള് ഈ നാട്ട്ത്തെ ഈ ന്യൂസും കേട്ട് ആകെ എന്താണ് ബേജാറാവുവാണ് പേടിയാ പേടിക്കാന അവിടന്തെ ഒക്കെ സംഭവിച്ചതൊക്കെ പിന്നെ അവര് വിളിക്കുമ്പളല്ലേ കാര്യങ്ങളൊക്കെ അറിയ്ണ് പ്പന്റെ പിന്നെ അമ്മായിന്റെ മോള് അവിടെ അവിടെണ്ട് ഇപ്പ രണ്ടു ദിവസം കുട്ടികളൊന്നും ബാത്റൂമില് കൂടി പോവാൻ സമ്മയിച്ചില്ല പേടിച്ചിട്ടേ ഇങ്ങനെ യുദ്ധവിമാനന്നെ പറക്കണ സ സൗണ്ട് ഇങ്ങന കേട്ട് ട്ട് കുട്ടികളുമ്മച്ചിയെ ഞാൻ നുണ്ട് ഇങ്ങള്‌പ്പൊ വന്ന്ന്നോളോ കരയേ ഞ്ഞ് അന്ന് പിന്നെ അഅ് കേട്ട് കേട്ട് കേട്ട് അവർക്ക്
ആ ആ പിന്നെ ഓരോ നാശനഷ്ടങ്ങളെയടെ അധികം മരണംന്ന് വച്ചാ അത്രയും സേഫ്റ്റിയുള്ള രാജ്യ ണ് പിന്നെ ഒന്നോ രണ്ടോ പേര് ത്തെ ഇങ്ങനെ ഷെ
ആ അതും അയിന്റെ ആ ആ അല്ലറ ചില്ലറ വീണാണ്ടാണ് അവൾക്ക് പറ്റിയത് അല്ലാതെ തടുത്തേയ്ൻ്റെ ബാ ക്കി ചെറ്യേ കഷ്
ആ അവര് ല്ല ഇങ്ങനെ ഇങ്ങനെ എന്തിനാണാന്തോല്ലെ ഓരോ രാജ് രജ്യങ്ങള് യുദ്ധം തുടങ്ങു നമുക്ക് സമാധാനം അല്ലേ ഏറ്റവും വലുത് ഇങ്ങനെ ഒരു മനസ്സിനേസ് താന്ന് വെച്ചാ അമേരിക്കയിലെ ആ ആയാക്കുന്നൊന്നും തോന്നൂല ഇതൊരു രാജ്യത്തിനെ ഇങ്ങനെ ഉപദ്രവിച്ച് എന്നാ തിരിച്ച് കിട്ട് ട്ടുന്നത് അവർക്കാണല്ല അവര് കേന്ദ്രങ്ങളിരിക്കുന്ന ഗൾഫ് രാജ്യങ്ങക്കാണ് അ പ്രണ
ആഹ് ആഹ് ഏറ്റവും ആ വെറുതെ ഇ അവിടുത്തെ ജനങ്ങള
അത് തന്നെ അവിടത്തെ ഇവിടത്തേ ജനങ്ങളല്ലേ നമ്മക്ക ബുദ്ധിമുട്ടുണ്ട് നമ്മക്കിപ്പോ എത്ര പ്രാവശ്യം പെട്രോളിന് വില കൂടി ഇപ്പൊതാ നാലാമത്തെ പ്രാവശ്യമാണ് ഇന്ന് ആ ഗ്യാസിന് വില കൂടി തൊള്ളായിരത്തി നാപത് രൂപ കൊടുത്തെന്നിടുത്ത് ഇന്ന് ആയിരത്തി നാപ്പ- പൊരിയ കൊടുക്ക്ണത് പെട്രോള് അഞ്ഞൂറില് കെടന്ന് പെ- ആ പിന്ന അല്ലാ നൂറ്റി അഞ്ഞൂറ്ന്ന് നൂറ്റി ആ ഏഴാ നൂറ്റി അഞ്ചോ ഉള്ള ഇപ്പ ഇപ്പ ഇത്ര നൂറ്റി പതിനഞ്ചോ പതിനാറോ ആയി ഇങ്ങനെ ഓരോ ദിവസം ഇങ്ങനെ കൂടി കൂടി വര
കുടി ക്കൂടി വരാണ് ഓരോക്കാനോ പ്പോഓരോ സാധനത്തും മറ്റുള്ള രാജ്യങ്ങളെ ആശ്രയിച്ചാണ് നമ്മള് അമ്മള്‌
അമ്മള് ആ അപ്പൊ അവിടെ ഉള്ളോരിങ്ങനെ പറയേർന്നോ അവ്ടെ ഇതോണ്ട് നമ്മക്ക് നമ്മളെ ബാധിക്കും അന്ന് ഗ്യാസ് കിട്ടാതായേന് പെട്രോളില്ലാ അങ്ങനെ ഹോട് ട്ടിലെല്ലാം എല്ലാ അടച്ചിട്ടല്ലേ ജാഥ ഇപ്പഴേ അവിടത്തെ ആൾക്കാർക്ക് മനസി ലായി ചെലരെല്ലാം പർ കയ്യൊന്നാ അവിടെ ല്ലേ ഈ യുദ്ധ് ദ്ധം നമ്മുക്ക്നെ അങ്ങനെ ബാധിക്കാനൊന്ന് യോഗ
അനാവശ്യായി നടക്ക്ണ ആൾക്കാര്ണ്ട് ഇപ്പഴല്ലേ ഓരോ സാധനത്തിനും വെല കൂടുമ്പളും ഇതൊക്കെ അറിയ്ണേ ഏതൊങ്കിലും രാജ്യത്തായാലും ഞമ്മക്ക് ഏതെങ്കിലും തരത്തില് നമ്മക്ക് ബാധിക്കും
അതെന്നെ അത് ബാധിക്കും അതൊന്ന് മാറിക്കിട്ട്യാ ഒ ആ കടലെടുപ്പ് ഇപ്പോഴും പൂർണ്ണായിട്ടും തുറന്നില്ല അതാണ് ഇങ്ങനെ ബുദ്ധിമുട്ട് നമ്മുക്കും വരുന്നത്
ഉം ഉം ഉം
പ്പല്ലാ നാല്പ്പത്തഞ്ച്ദൂസം കഴിഞ്ഞല്ലെ ഞങ്ങക്കും കിട്ടൊള്
ആ അങ്ങന്നേ കിട്ടുള്ളു ബുക്ക് ചെയ്ത കിട്ടുംക്ഷേ നാപ്പത്തഞ്ച് ദിവസം കഴിഞ്ഞ അടുത്ത ബുക്കിംഗ് ചെയ്യുള്ളൂ അപ്പോം നമ്മള് സ്ഥിരയൂസ് ചെയ്യുന്നോല്ക്ക് അത് തെയ്യൂലല്ലോ ഒരു മാസത്തില് പൈഞ്ചിസം കൂടുമ്പോ
ആ അത് തന്നെ ചിലപ്പോൾ ഒന്ന് ഒരു മാസോ അത് കഴിയുമ്പോ കഴിയും കാരണോന്ന് വെച്ചാ മക്കളെല്ലാം പഠിക്കാ പോകുമ്പ നമ്മള് രാവിലെ അതിലല്ലേ
ഉം ഉം ഉ പിന്നെ ഇവിടെ വെറകടുപ്പുണ്ട് അതുകൊണ്ട്
ആ എന്നാലും വെറകടുപ്പ് വെറകടുപ്പ് ഉണ്ട് എന്നാല് അതൊക്കെ മക്കളെ വിട്ടതിന് ശേഷം ചോറെല്ലാം വെക്കാൻ ഉപയോഗിക്കാം അവർക്ക് എല്ലാം വേവ് കുറഞ്ഞ ചെ ചെറിയ അരിയുണ്ട് അത് രാവിലെ കുക്കറിനകത്ത്ട്ട് ത് ഒരു വിസ്ൽ കേക്കുമ്പോ വേവും
ആ ആ ഉ ഉം ഉം
മറ്റേ വിലയരി വേവ വെള്ള ചോ വെള്ള അരിയ ഭയങ്കര പാട ഒന്ന് രണ്ട് മണി ചോറ് വേണം.
ആ. ഇവിടെ വെക്കേഷൻ ആയതൊണ്ട് പിന്നെ കൊഴ്പ്പല്ലല്ലോ.
ആ. ഇപ്പോഴും വെക്കേഷനായി കൊണ്ട് കുഴപ്പല്ല അവർക്ക് സമയം ഉണ്ടല്ലോ.
സമയമുണ്ട്. സ്കൂൾ തുറക്കുമ്പോ എട്ട് മണിയ ആകുമ്പോത്ത് എട്ട് മണിയ ആകുമ്പോത്തിന് സ്കൂൾക്ക് പോവല്ലോ.
ആ. ഇത് തന്നെ. ഇവിടെ എട്ടേ കാലാവകുമ്പോ ഒരാള് പോകും എട്ടേ മുക്കാലാകുമ്പോ ഒരാള് പോകും. ഇനി സ്കൂൾ തൊറ ന്തോ.. ഒരു ബഹള രാവിലെ. അവരെ ശീലം എല്ലാം മാറിയിരിക്ക എന്ന് വെച്ചാ ആ രാവിലെ എണീച്ചാല് രാവിലെ എട്ട് മണിക്കൊക്കെ എണീക്ക എണീ ചിലർ ഒമ്പത് മണിക്കൊക്കെ ആഹാ ഇനി അങ്ങനെ പറ്റൂലേ. ഏഴര ആവുമ്പഴേലും കഴിച്ചാല് എട്ടേ കാലിന് പോവത്തൊള്ളൂ. ഇനി അതിലോട്ടൊന്ന് വരണം. കൊറ.. ചോസ എടുക്കും.
കൊർച്ചൂസം എടുക്കും അത്. ഭയങ്കര ബുദ്ധിമുട്ട് തന്നെയാണ്. ഒക്കെ നേരം വൈകി എണീക്ക.
ആ. ചെറിയ മക്കളാകുമ്പോ വലിയ പാടാണ്. ഈ എൽ കെ ജി പഠിക്കണ മോളോണർത്താൻ നല്ല പാടാണ്. രണ്ടോരും കൂടെ രാവിലെ ഒരു ബഹള. ഇവരെ കഴി ഒപ്പിച്ചു വിടാനാ പാട്. വണ്ടി കിട്ടാതെല്ലാം വരും ചെല ദിവസം.
പെട്ടന്ന് കഴിഞ്ഞോമാറ്റും അവിടെ അങ്ങനെ വെച്ചിരിക്കും ഭക്ഷണൊട്ട് നീങ്ങുല്ല. അപ്പോത്ത്ന് ബസ് പോവും ചെയ്യും. അപ്പൊ പെട്ടെന്ന് വേഗം കുളിപ്പിച്ച് ഭക്ഷണം കഴിപ്പിച്ചാല്. ഞങ്ങക്ക് കുറച്ച് നടക്കും വേണം.
ആ ഞങ്ങക്ക് നടക്കണ്ട തൊട്ട് മുകളിൽ തന്നെ വണ്ടി വരും. നടക്കാനൊന്നുല്ല. രണ്ട് സ്റ്റെപ്പ് അങ്ങോട്ട് വെച്ച ചതി
ആ മറ്റേ കാണാണെങ്കിൽ ആടക്കി രണ്ട് മിൻറ്റ്ട്ടോന്ന് പറയാലോ. ഇത് നമ്മള് എത്തിയത കണ്ണ് നമ്മളെ കണ്ടിട്ടില്ലാച്ചെങ്കി ബസ്സ് ആണ്ട് പോവും
ആ. അങ്ങനെ നടന്ന് വണം എന്റെ വീടിന്റെ ഇവിടെ അങ്ങനെ ഒരുപാട് ഇങ്ങട്ട് നടന്ന് വരണം പക്ഷെ നമ്മള് ചെല അപ്പൊ നേരത്തെേ ചെന്ന് നിന്നാ അവര് താമസിച്ചേ വരുയുള്ളൂ. അവിടെ പിന്നെ അവ വണ്ടി വന്നിട്ട്ന്നാ ഒരുപാട് ലേറ്റ് ആയി പോവാം പിന്നെ അവര് വഴ കുറേ അതു കൊണ്ട് കറക്റ്റ് ഒരു ടൈമില് നിക് എണം.
ഉം. അതെ.
ത് പിന്നെ അങ്ങനെ പ്രശ്നല്ല അവര് വന്ന് വിളിച്ചാലും ഒരു ഒറ്റ മിനിറ്റ് കൊണ്ട് അങ്ങ് എത്താൻ പറ്റണ ഒരുരിതേ ഉള്ളു അത്രയും വേണ്ട ഉം ഉം
അല്ല യുദ്ധക്ക ഒന്ന് അവസാൻ ൻ്റെ കുറെ കാര്യങ്ങൾക്ക് നമുക്ക് സുഖായിരുന്നു ഇപ്പത്തന്ന നിക്കണ ഒരു ന്നും കാണാനില്ല
അത് തന്നെ ഇപ്പൊ കൊറെ ആൾക്കാർക്ക് അവിടത്തെ ജോലി പോയി പിന്നെ ടി ടിക്കറ്റ് ചാർജന്നെ ഭയങ്കര റേറ്റ് റ്റ മുന്നോട്ട് വരാനായാലും അങ്ങോട്ട് പോവാനായല് അപ്പ എല്ലാരെയും ബാധിക്കൂല സാധാരണക്കാരെന്തായാലും ബാധിക്കൂല്ലേ പൈസ അ ഉള്ളവർക്ക് പ്രശ്നം ഇല്ല
കൊല്ല അവരങ്ങനെ കഴിഞ്ഞു പോവും സാധാരണക്കാര നമ്മളെ ചെറിയ നമ്മളെ ഉച്ച സാധനങ്ങൾക്ക്ന്നെ വില ഏറിയാ മതി ഇല്ലോ എല്ലാര ഒന്നും മുട്ടിലവാന് ഒരു ഗ്യാസ് നിന്ന പോത്തിനന്നെആ ആകെ തളർന്ണ് എല്ലാരും ഹ് ഹ്
ഇവിടെയെല്ലാം ഒരുപാട് ഹോട്ടൽ പൂട്ടി ഈ ഗ്യാസിന്റെ ഇതുകൊണ്ടേ
ആഹ ആഹ് ആഹ് പിന്നയിപ്പൊക്കെ മറ്റെ- ഇത് വെച്ച്ണല്ലോ ത്താറിയാ എ സൂര്യന്റെ ഇതിന്ന് എട് നിക്ണത് ണ്ടല്ലോ
ആഹ് സോളാറ്
സോളാറ് ആ സോളാറൊക്കെആക്കിനി അഒക്കെ പണള്ളോൽക്ക് പെട്ടെന്ന് ചെയ്യാൻ കഴിയും അല്ലാതോൽക്ക്പ്പം
ആഹ് അത് പറ്റൂലോ ആ അത് തന്നെ ഇവിടെല്ലാം നല്ല ചെറിയ ചെറിയ കടകാശം നല്ല ആഹാരം കി കിട്ടുന്ന കടാ അതെല്ലാം പൂട്ടി പോയിഞ്ഞി പിന്നെ ഗ്യാസിന് ഇപ്പൊ ഈ വാ ഈ കടകൾലൊക്കെ ഉപയോയിക്ക്‌ണയ്ന് ആയിരം രൂപ കൂടിയെ മൂവായിരം രൂപ ആയി പക്ഷെ വീ തിനെക്കാളും അഞ്ച് കിലോയേ കൂടുതലുള്ളോന്ന്
ആഹ് ആ ആ ആഹ്
ന്റെ ആ ഹസ് ഹസ്ബന്റിന് ഈ കടയ ചെറിയ ബേക്കറി പോലെയും തട്ട് തേടോലേ പ അവരിങ്ങനെ പറഞ്ഞ് അവര് പ്പിങ്ങന ബുദ്ധിമുട്ടി പോയ് എന്നാലും നിർത്താൻ പറ്റാത്തൊരു സാഹചര്യം
ആം നമ്മളെ ജീവിത രീതിയല്ലേ അത് പോയി ഇണ്ടെങ്കി നമ്മളും മുട്ടിപോവുലേ
ആ വേറെ വരുമാനമാർഗ്ഗം ഇല്ല അതുകൊണ്ട് അവരിങ്ങനെ തട്ടിം മുട്ടിം ഇങ്ങനെ പോവേണ് ഉം
ഇന്നൊന്നെന്ന ന്ന ആയികൊട്ടെന്ന
ഓഹ്